കേൾക്ണ്ടോ? ആഹ കേൾ
കേൾക്ക്ല്ലേ?
കേൾക്കണണ്ട്. നിങ്ങൾക്ക് കേൾക്കണണ്ടോ? സൗണ്ട് കുറവുണ്ടോ
ആഹ ആഹ
വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കണണ്ടോ
ബാങ്കിന്റെ സൗണ്ട് പണ്ട്
ബണണ്ട്ക്കെ ഉ
പിന്നെന്താ ചായക്കെ കുടിച്ചോ
ആ എന്നിപ്പം കുട്ടികക്കൊക്കെ ലീവ് അല്ലേനും സ്പെഷ്യൽ ആായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്ക ില്ല ഇന്നലെ അങ്ങാടി പോയപ്പോം ചെറിയൊരു ബിസ്കറ്റ് അങ്ങനെ ഒ വാങ്ങപ്പോകുന്നുമ്മ മക്കൾക്ക് കൊടുക്കാനേ ഹലോ
ആഹ ആഹ അതെയോ ആഹ അപ്പൊ കേൾക്കണ്ട്
എ അതെ അവിടെ എന്തേനും സ്പെഷ്യൽ ആായിട്ട് എന്തേും ഉണ്ടായനോ ആഹ പൊതുവേ എന്തേങ്കലും ഉണ്ടാക്കലുണ്ടോ
ആഹ കൊ ഉണ്ടാക്കല്ും കുറവാണ്
ആഹ പിന്നെപ്പ ഈ എണ്ണക്കടികളല്ലേ നമ്മൾ ഇണ്ടാക്ക ാന ഉള്ളൂ ഇണ്ടാക്കാൻ കരുതിയാ തന്നെ ആ ആ അതാണ് വേറെൊന്നും പറ്റൂല പിന്നെപ്പോ നല്ലതല്ലേ എള്ളോ
അപ്പൊ സ്കൂൾ ഇല്ലാത്ത ദിവസം എന്തെങ്കിലുംല ഇപ്പിന്നിപ്പെന്താണ് മറ്റേ ഓ ഒ എന്തൊക്കോ കുത്തി കൽക്കി ഓലുണ്ടാക്
ആഹ് അയ്ശരി ഓൽ ഓൽക്ക് കയിയണ രീതീലൊക്കെ ഓലിണ്ടാക്കൂല്ലേ എത്ര മക്കള് ളാള്ളത്
ഏ അല്ലെങ്കില് സ്കൂൾക്ക് ബു ള്ള ദിവസോല് വൈകുന്നാ രാവിൽത്തെ
ആ ശരി
രാവിൽത്തെ അമ്മളെ പത്തിരി അങ്ങനൊക്കെണ്ടാവ്വല്ലോ അത് തിന്നും അപ്പൊ ആങ്ങനായിൻ ൻ്റൊരാവശ്യല്യ
രാവിലെ എന്തൊക്കെയാ ണ്ടാക്കല്ങ്ങള്
രാവിലെ വെള്ളപ്പോ, ഇഡലി, നൂൽപുട്ട് എല്ലുണ്ടാക്കും ഓരോ ദിവസം വെവ്വേറെ വെവ്വേറെ ഇണ്ടാക്കും ആ
ക്ക്യാ മക്കൾക്ക് പറ്റ്
ഏ ഇന്നു അത് താണോ
ആഹ് അതേ ഇവിടെക്കെ അതന്നെ അവസ്ഥ എന്നും ഇതാണോ ഞ്ഞ് പുട്ടാണ് ണ്ടാക്ക്ണെങ്കി പിറ്റേന്ന് പുട്ടാണെങ്കി ഏ ഇന്നും ഇതന്നെയാ
ഇതാണോ അപ്പോ ആ വെവ്വേറെ വേറെ വേറായിട്ട്ങ്ങനെണ്ടാക്കും
ആ അതാണ് പിന്നെ പൊർത്ത് പോയി ഭക്ഷണം കയ്ക്കാ റ് അങ്ങനെന്തേലൊക്കെ
ആ അത് കൊറവാണ്
ആ പൊതുവേ ഫാസ്
ആ എപ്പ്ളെങ്കിലും ഇവല് മക്കള് പിന്നെ എല്ലാരുംപാടെ കൂടീട്ടൊന്ന് എപ്പളെങ്കിലൊന്ന് പോവ്വാന്നല്ലാതെ അതൊക്കെ കൊറവാണ് പിക്ഷെ ഞമ്മക്ക് ഹോട്ടലാണ് ട്ടോ
ആ ഏ അയ്ശരി അതോണ്ട് പിന്നെ പ്രശ്നല്ല്യല്ലോ
ആഹ് ശ്ശേ അമ്മളങ്ങനെ ഓ അങ്ങനെ ഈ പറഞ്ഞ മാതിരി വീട്ടിന്നി ണ്ടാക്കല് ഭക്ഷണം എപ്പളേ അത് ഈ പറഞ്ഞമാതിരി എന്തെ പൂതി വരുമ്പോ കൊണ്ടരാൻ പറയും ഉം അതീ ഹോട്ടല്ല് ജോലി ചെയ്യുന്നോൽക്കൊക്കെ വീട്ടിത്തെ ഭക്ഷണം തിന്നാനന്നെ
ആ അതാണ് ഹോട്ടലില്ലോർക്ക് പിന്നെ പൊതുവേ ഹോട്ടൽത്തെ ഭക്ഷണം കൊണ്ട് താല്പ്
ആഹ് അതിപ്പോ ഞമ്മളായാലുപ്പൊരു ഞമ്മള വീട്ടിലൊരു കല്യാണോ സൽക്കാരോ അങ്ങനൊക്കെണ്ടെങ്കി ഞമ്മക്ക് കന്ന് തിന്നാൻ കഴിയൂൽ
കഴിയൂലഴിയൂല ശരിയാണ് ഞമ് ഞാ പൊതുവെ ഞമ്മളൊരു സ് സാധനം ഇണ്ടാക്കാണെങ്കി തന്നെ പിന്നമ്മക്ക് വല്ലാതെ ആ സാധനം കൊണ്ട് താല്പര്യണ്ടാവൂല്ല നമ്മള് പൊതുവെ പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ നമ്മെ ഇമ്മാന്റെ വീട്ടിലോ അങ്ങനെ ഒ പോയി കഴിക്കുംമ്പ ഭയങ്കര സ്വാധീനിക്കാര ഭക്ഷണത്തി
ടേസ്റ്റാണ് അതന്നെ അപ്പൊ പിന്നെ ഹോട്ടല്ന്ന് അങ്ങനെ കഴിക്കലേ ഇല്ല വീട്ടിന്ന് തന്ന കഴിക്കല് ഉം
തലയിലും നല്ല താല്പര്യമാവും ഉം നമ്മ പിന്ന നമ്മള്ണ്ടാക്ണ കോഴി പൊര്ച്ചത് എർ
ആഹ് ഇത്പ്പോ അതേമാതിരിപ്പൊ തായാലും നമ്മളും പിന്നെ റമളാ മാസൊക്കെ ഇതേമാതിരി കട്ലൈറ്റ് സമൂസ കാ അതൊക്കെ ഇപ്പ നമ്മളെ പീട്യേല് എല്ലാ സാധനുണ്ട് എല്ലാ പൊരിക്കടികളുണ്ടാവും ന്നാലും നമ്മളിവിടെ വീട്
ആയ് ശരി അവിടെ ഓരെന്നെ ണ്ടാക്ക്ണതല്ല ആണോ ആളെ വെച്ചിട്ട്ണ്ടാക്ക്ണതാണോ
ആഹ മ്മള് ഓല് എല്ലാരും പാടെ കൂടിയിട്ട്
ആഹ അങ്ങനെണ്ടാക്ക ആഹ് ഏട്ടനനിയന്മാര് കൂടിയാട്ട് ഇണ്ടാക്ണതായിരും ലെ ആ ശരി ഉം ഉം ആ അങ്ങന്യാവുമ്പം ഞമ്മക് അതെ മ്മളെ വീട്ടില്ള്ളതാകുമ്പം ങ്ങക്ക് പൊതുവെ അതോണ്ട് താല്പ പ്യരണ്ട് ണ്ടാവുല ലെ അതാണ് അതാണ് ഞമ്മള് ഞങ്ങള്പ്പ പോയി പൊർത്ത് വാങ്ങി കഴിക്കണ ആ രു താല്പര്യംങ്ങക്ക് ണ്ടാവൂല ആ അതാണ് ആ സ്ഥിരം കഴിക്ക്ണതും ആ എന്നും സ്ഥിര സ്മെല്ലും കാര്യങ്ങളും കിട്ടണത്തായത്കൊണ്ട് അവിടെ നമുക്കൊരു പുതുമ പൊതുവായിട്ട് തോന്നൂലേ അറിയാം
ഒന്നും തോന്നൂല്ല ഇപ്പം നമ്മളിപ്പോ എവിടെ പോയിക്കാണെങ്കില് ഇപ്പോ ഒരു പൊറോട്ട ഉണ്ടങ്കിൽ പൊറോട്ടയോ പത്താരിയോ ആണെങ്കിൽ നമ്മള് ആ തിരിയാവുന്നെയായി
അതാണ് അതാ ശരിയാണ് ശരിയാണ് പൊറോട്ട കൊണ്ട് താല്പര്യം കുറവാരിക്കും മിക്കവാറും
എല്ലാർക്കും ഇഷ്ടപ്പെട്ടരു സാധനണല്ലോ ഉം അതാണ് പൊറോട്ടൊക്കെ എപ്പോഴും എപ്പം പറഞ്ഞാലും നമ്മക്ക് റെഡി ആയിട്ട് ന വേണമെന്ന് പറഞ്ഞാല് പിന്നെ ബാക്കിയുള്ളതൊക്കെ അധികം കൊണ്ടുവരും ഞാൻ ഇവിടെ അയൽവാസികൾക്ക്
കുല്ലേ അല്ലാതെ ഇപ്പൊ ഒക്കെപാടെ നമ്മള് കഴിക്കൂലല്ലോ കഴിക്കുന്നൊരു കഴിച്ചോട്ടെ അതാണ് അത് ഒർക്കും തന്നെ ഒരു താല്പര്യം കിട്ടണത് ഒരുഷ്ടമാക്കും അയൽവാസി
ആഹ് അവർ ട്ടാ അല്ല ഇവിടെഉള്ളാരു പറയും ഹോട്ടലിന്റെ ഹോട്ടൽ കാരത്തിന്റെ അടുത്തായതിനോട് നമ്മുക്കൊക്കെ കൊറച്ചൊരു ഇതാണ് എന്ന് പറയും
ടെ അടുത്ത് ഇതേപോലെ ഒരു താത്ത ഉണ്ട് അതിന് കാറ്ററിംഗിന്റെ ജോലിയാ അത് ഇങ്ങനെ പോയാണ്ട് ചെയ്യണതാ അപ്പോൾ അതെന്തെങ്കിലും ഫുഡൊക്കെ ബാക്കി ഉണ്ടെങ്കില് ക്കെ കൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരും എന്ത് ബാക് പ്പോ മന്തി അപ്പ ഞൻ ഇവിടെ വീടായാലാണ് എനിക്ക് അതിന്റെ താല്പര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞത് കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ട
ആ അതാണ് നമുക്ക് ഈ ഇടക്കിടക്ക് കിട്ടിക്കയാണെങ്കിൽ നമ്മക്ക് വേണ്ടല്ലോ?
പോയി കഴിക്കേണ്ട ഒരു താല്പര്യം തോന്നുന്നില്ല ഇടക്കിടയ് മന്തിയായിട്ട് ബിരിയാണി ആയിട്ടും ഇപ്പ ബോസ്റ്റ് ആയിട്ട് അങ്ങനെ പലയ ഐറ്റംസും കി കിട്ടും അവിടുന്ന് ഒര് എന്തുണ്ടെങ്കിലും വേഗം കൊണ്ടന്നരും പിന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു ഫാമിലിയാണ്. അപ്പം അവർക്ക് ഇനിപ്പ എത്ര കൊറച്ച് ച്ച് കിട്ടിയാലോ നഞമ്മള ഇവിടെ ഭാഗമാണത്. കഴിക്കാനൊക്കെ അപ്പൊ നല്ലഷ് ടാണ് തര്ണത്. നല്ലൊരു താത്യാ എന്തണ്ടെങ്കിലും വേ ക്കെങ്ങട്ട് കൊണ്ടന്നുരും. അതോണ്ടെന്നെ മക്കൾക്കൊന്നും എപ്പോളും അതോണ്ട് താൽപ പിന്നെ ഇക്കായാലും എടേല് എടേല് കൊണ്ട് വരൂട്ടോ.. ന്നാലും ഇവ്ടെ എത്തിയാരെ ഓലെ തര്ലോണ്ടാണ് കൊറെയൊക്കെ നമുക്ക് താല്പര്യം അയ്ന്റെ താല്പര്യം കൊർഞ്ഞു. വര്ന്നത് സ്
ആഹ് ആഹ്. അതന്നെ നമ്മക്ക് എപ്പോഴും കിട്ടണോ ഇത് വയ്ങ്കര വ്യത്യാസാണ്. നമ്മക്കഅ് താല്പര്യം ണ്ടാവൂല. ഉം ഞാന് ഇതേ ഒക്കെ ബാക്കിള്ളതൊക്കെ ഇപ്പോ ബിരിയാണി ആവട്ടെ ബിരിയാണിക്കെ നല്ല ചൂട്ലാ കൊണ്ടൊരാ. ഇങ്ങട്ട് അമ്മക്ക് കൊർച്ച് ച്ച് പണിയാണ്. ആ ചൂട്ള്ളത് അമ്മക്ക് ഫ്രിഡ്ജിക്ക് കേറ്റിയെക്കാൻ പറ്റുലല്ലോ. എന്നിട്ട് പിന്നെ ആ രാത്രി വന്ന് തട്ടിലൊക്കെ ഇതാക്കി ഫാന്റെ ചോട്ട് വെച്ച് ചൂടാറി ഒക്കെ വെച്ചിട്ടാ ആഹ് ആഹ് ഫ്രഷ് ആഹ് അങ്ങനെ- ആക്കിയ കൊടുക്ക എന്നാലും ഓൾക്ക് ഒക്കെ നല്ല താല്പര്യം ആണ്
കിട്ട്ണതാവുമ്പെ എപ്പഴും പറിം. അ ഞാൻ തന്നെ പറയും. ആ താത്തനോട് ഞാൻ എപ്പഴും ഞാ പറ ഇങ്ങള് ഇവിടെ എത്തിപ്പെട്ടാരാണ് നമ്മക്ക്- താല്പര്യങ്ങൾ കുറഞ്ഞത് കേട്ടോ എല്ലാം കിട്ടി ചേലയാലേ നമുക്ക് പുറത്ത് പോയൊന്ന് ഭക്ഷണം കഴിക്കാനൊന്നും വലിയ താല്പര്യം- താല്പര്യമല്ല ഇത് ഇങ്ങനെ ഇടേൽ ഇടേൽ കിട്ടിയൊണ്ട്- അതൊക്ക തന്നെ നമ്മള് പുറത്ത് പോയിട്ടും കഴി ക്കണതെ അപ്പൊ പിന്നെ നമുക്ക് അതിനോട് താൽ താപ്പര്യല്ല. പിന്നെ പൊതുവേ പുറത്തുത്തെ ഭക്ഷണം കൊ പൊതുവേ എനിക്ക് താല്പര്യവില്ല ഞാൻ മ മക്കൾക്കുണ്ട് പക്ഷേങ്കിൽ എനിക്ക് താല്പര്യമില്ല അപ്പം മക്കൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇട എടേല് പോയി കഴിക്കാന്നല്ലാതെ
അങ്ങനൊക്കെ പക്ഷേ ഇപ്പത്തെ മക്കൾക്ക് പുറത്ത് പോണ ഫുഡ് കഴിക്കാനല്ലോ ഒരു സെൽഫി എടുക്കാന ഫോട്ടോ ഫോട്ടോ എടുക്കാനാണല്ലോ അപ്പൊ.
അതെല്ലൊ പ്പൊ അപ്പൊ പിന്നെ നമ്മള കുട്ടികള പിടി ത്തം കിട്ടുല്ല എന്റെതിപ്പൊ ചെറിയ മക്കളായകൊണ്ട് അതിലേക്ക് എത്തി പെട്ടിട്ടിലിതു വരെയായിട്ട് അപ്പൊ പിന്നെ അങ്ങനായി വരുന്നുള്ളൂ.
ആ ആ ശരി അതോ ഓലൊക്കെ വലുപ്പ ക്കുമ്പം ഇഞ്ഞിപ്പം വേറെ വേറെ എതോ സംഗതിയാകും ഇറങ്ങ
മക്കള് വല്താകുണതനുസരിച്ച് ഇപ്പൊ പേടിയായിട്ട് വരും. ഇപ്പത്തെ കാലഘട്ടവായോണ്ടേ അതാണ് കാരണം ഞമ്മൾ വിചാരിക്കണ രീതിയിലല്ല കാലത്തിന അനുസരിച്ച് ഞമ്മൾ മാറൽ നിർബന്ധണണോ. അതാണ് അപ്പൊ പിന്നെ ഒരു ഡ്രസ്സ് കിട്ടിയാല് ഒരു ഡ്രസ് ഇട്ടാ പിന്നെ ന്നെ പിറ്റത്തെ പരിപാടിക്കത് ഇടൂല പിന്നെ വരുന്ന പരിപാടിക്ക് ആ ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കണില്ല മക്കള്. ഏ ഡ്രസ്സ് ഒരു കല്യാ തന്നെ നല്ല രീതിലയക്കണിപ്പൊ.
ആ കല്യാണത്തിനിട്ട് കഴിഞ്ഞ് ഞമ്മള് ഞാൻ ഇവിടെങ്ങന വാങ്ങി കൊടു കൊന്നൂല്ല്യ ഞാനൊക്കെ ആവശ്യത്തിനെ വാങ്ങിക്കോളു. അപ്പൊ ഇല്ലെങ്കിലെന്താ ചങ്ങായിച്ചികളോട് വാങ്ങാം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങും ഞങ്ങടെ ചുരിദാറൊക്കെ മൊതലാവും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികള് എല്ലാരും കൊണ്ടോവും.
അതാണ് അങ്ങനെ കൊണ്ടു പോയാലാണ് നമ്മുക്ക് തന്നെ ഇട്ട് കൊറേ ഇടുമ്പളാകുമ്പോ നമുക്കത്
പിന്നെ മോഡല് പോയാ പിന്നോലെ ആ ഭാഗത്തേക്കെ നോക്കൂല്ല
നോക്കണില്ല അതന്നെ. പിന്നെ ഇപ്പ ഇപ്പത്തെ മക്കളന്ന് വെച്ചാല് തോനെ ഹെവി ആയിട്ടുള്ള വർക്ക് പിന്നെ ഡ്രസ്സൊന്നു അല്ല ഉപയോഗിക്കൂല്ല. ഒക്കെ സിമ്പിളായിട്ട്ള്ളത്. ആ ഞമ്മക്കും വേഗം ഇട്ട് പോകാൻ പാകത്തിന്
എല്ലാ പിന്നെ അതുപോലെ ഒരു പാന്റും ഇത് എറക്കില്ലാത്ത കുപ്പായോം ഓ എന്നും കച്ചറയാ ഞാനും മക്കളും. ഞാൻ സമ്മയ്, ഞാൻ ആഹ് ഞാൻ സമ്മയ്ക്കൂല. ഞാന് സമ്മയ്ക്കേല്ല. മുട്ടിന്റെ അതറ്റല്ല
നമ്മള രീതിയിലായോണ്ട് നമ്മക്കത് സമ്മയ്ക് ഞാ കൊറച്ച് പാടാണ് നമ്മളെ കുട്ടികളെ കൊണ്ട്. ഇപ്പൊ ഞാന് ഇവടെ ഇൻ, അതാണ്. ഞാൻ എന്റിവടെ മോളോട് പറയും ഇപ്പോള് ചെറിയ കുട്ടിയാണ്. ഇപ്പോക്ക് പത്ത് വയസ്സായി. അപ്പൊ ഞാൻ പറയും ഓളോട് എന്താ പറയാ ഇപ് ഇപ്പൊക്കെ തരക്കേടില്ലട്ടോ. കൊറച്ചങ്ങോട്ട് കഴിഞ്ഞാലത്, ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആയാ പിൻ ന്നെ എറക്കം കൊറച്ച് എറങ്ങും. അഥവാ കുപ് പ്പായം ഇപ്പോള്ട്ന്ന തൊടന്റെ അത്ര ഇൺ അഥവാ കൊറച്ച് എറങ്ങിക്കൊണ്ടാണ്. ആ ബാക്ക് സൈഡ് ന്ന് കൊറച്ചിങ്ങട്ടെറങ്ങിയിട്ടോണ്ടാ ഇപ്പട്ട് ഇട്ണത് ഇപ്പാ പ്രായാണല്ലോ? അത് വിചാരിച്ചിട്ട് ഒക്കെ കണ്ണും പൂട്ടീട്ട് നിക് കൊന്നാമത് ഓരപ്പല്ല കുട്ടികൾക്കൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞാൻ പറയും കൊറച് ച്ചാള് കഴിഞ്ഞാല് അത് നട ക്കുല ഏഹ് മുട്ടിനെറക്കള്ളത്. മുട്ടിനെറക്കെങ്കിലും ഡ്രസ്സ് വേണം അല്ലാത ഒന്ന് പൊറത്തെറങ്ങൂലട്ടോ. അതിനന്സരിച്ച്ള്ളത് നോക്
ആന്നെ. എന്ന് ഞാനും മക്കളും. ആഹ് ശരിയെന്നെ പറഞ്ഞെ, ആദ്യെ അങ്ങനെ, മക്കളും കരയും, ഇവിടെ മാത്രേ ഉള്ളു ഇങ്ങനെ സമ്മയ്ക്കാത്തെ. അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ് ആ, നിങ്ങളിന്റെ മക്കളായിട്ട് ജീവിച്, ആണെങ്കില് നടക്കൂലത് ഇവിട്ന്ന് പറയും ഞാന്.
നമ്മള് നടക്കാണെങ്കിൽ നമ്ക്ക് എന്നു ആ നടത്തം തന്നെ ഇൺ ഇണ്ടാവുള്ളൂ പറയും ഞാന്. കാരണം വേറെല്ലോരെ കാഴ്ചപ് പാട് നോക്കി നടക്കാണ് നമ്മളോടിയെത് ത്തൂല. അമ്മക്കായിട്ടൊരു കാഴ്ച
ആ അതന്നെ ഇപ്പ ഇഫ്ലതില്ല്യ കാഴ്ചപ്പാടില്ലല്ലോ എന്താണോ ആ ണോ ട്രൻഡ് ഈ തട്ടപ്പൊന്ന് ഇടൂലെങ്കിൽ ഞാൻ നാളെ ത
തട്ടല്ല അതാണ് വേറെല്ലോർക്കും നോക്കിട്ടാണ് ഇപ്പോത്തെ കുട്ടികള് നടക്കണതേ കുട്ടിയോക്ക് സ്വന്ത ന്തായിട്ട് ഒരു ആ കുട്ട കുട്ടിയക്ക് സ്വന്തമായിട്ടൊരു താല്പര്യല്ല അതാണ് ഞാൻ പറയാപ്പോ ഒരു ഒരു നമുക്കൊരു പ്ലാനിങ് വേണം ഒന്നിങ്കില് എവിടെങ്കിലുക്കെ എത്തുള്ളൂ അല്ലാതെ വേറെല്ലവര് അങ്ങനെ പോണേ
ഇങ്ങക്ക് സ്വന്തായി അതാണ് ഓൾ ശരിക്കും ഒറിജല് ന്നെ വ്യക്തിത്വ അതല്ലാതെ വേറെ ഒരാക്കും മാണ്ടി ന്യൂജ നിങ്ങളെ നിങ്ങളെ പാണ്ഡേൻ പണ്ടത്തെ തീന്ന് നിങ്ങള് ഇപ്പളു പോന്നില്ലാന്നറിയാം
ഞാൻ ഞമ്മളത് പറയുമ്പോ നമ്മ തള്ള വൈബായ് ദന്തവൈബായി പിന്നെ പറയണോല് പുറത്തായി ഇപ്പത്തെ മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നല്ലണം പറയാ ഏ ഓര്ക് നമ്മള പറിണ രീതിയും പറ്റ പറ്റൂല ശൈല്യ പറ്റൂലാ ഉപദേശം ഓല് തീരെ പ പറ്റൂല
പറ്റൂല
അതാണ് ഉം ഏതായാലും ന നല്ല പേടിയാണ് പറയാ ഇപ്പത്തെ കാലഘട്ടേ നല്ല പേടിയാണ് ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ്ട്ടോ ഞാൻപ്പ വിളിക്കാം ട്ടോ ഒരു മിനിറ്റ് ഞാൻപ്പ വിളിക്കാം